ലോ
ഹലോ എവിടെ കുട്ട്യേ നാട്ടിലില്ലേ
എതൊക്കെയാണ് ബ്രോ സുഖല്ലേ
സുഖട ബ്രോ, നാട്ടിലല്ലേജ് എവിടെ ഇപ്പോ
എന്തൊക്കെയ
സുഖമാണ് ബ്രോ എവിടെ ഇയ്യ് നാട്ടിലില്ലേ?
ഞാൻ നാട്ടിലൊക്കെ ഉണ്ട്. എന്താണ് പരിപാടി ട്രിപ്പൊക്കെ പോയോ?
ഞാന് ആ കല്ല് മറ്റേ പെരുന്നാൾ കഴിഞ്റ്റ് ഒന്ന് ട്രിപ്പ് പോയി
ആ ആഹ്
ഇയ്യ് ട്രിപ്പന്നും പോയില്ലേ
ആഹ് ഞാന് ഡൽഹി ആഗ്ര അങ്ങനെങ്ങനെ പോയി ബ്രോ എന്തൊക്കെയെ കണ്ട്
ഞാൻ
എന്താ പറഞ്ഞു
ഞാൻ പോയത് ട്രിപ്പ് പ്പൊ പൈസായിട്ട് പോയതല്ല ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററി മാരേജ് ഉണ്ടായിരുന്നു മറ്റേ ചിക്മാംഗ്ലൂര്ന്ന് പറയും
ആഹ് ആഹ് ചാ അറിയ അറിയാ ഞങ്ങള് ഞങ്ങള് സ്കൂള് പഠിക്ക്ണ ടി പോയിനു
ആ അപ്പൊ ഞാന് കല്യാണത്തിന്റെ ബേസിൽ പോയത് അപ്പൊ നമ്മടെ ഫ്രണ്ട്സ ഒക്കെ അവിടെ കൊറെ പേരുണ്ട് അപ്പൊ ആദ്യ ഞാനൊരു മാരേജ് പോയിട്ട രണ്ട് ദിവസം മാരേജ് എല്ലാം കഴിഞ് അതിന് ശേഷം ഞങ്ങളൊരു അഞ്ച് അഞ്ച് ദിവസം അവിടെ ഫുള്ള് ചുറ്റി അവിടെ മെയിനായിട്ടുള്ളത് ഈ കാട് ഈ മല പ്രദേശങ്ങളാണ് കാട് മല പിന്നെ ഗ്രാമപ്രദേശം
ആഹ് ഒരു കാറ്റടിക്കുന്ന ഒരു ഭയങ്കര സ്പീഡില് കാറ്റടിക്കുന്ന ഒരു മരക്കെണ്ടല്ലോ അവ്ടെ?
ആഹ് ഇണ്ട്ണ്ട് ഇണ്ട് ഇണ്ട് അതിന്റെ പേരെന്തേയിരുന്നു എനിക്കതിന് അവിടുത്തെ പേരും കിട്ടത്തില്ല ഒരുമാതിരി നമ്മുടെ വായിലൊതുങ്ങാത്ത പേര കാരണം കർണാടക ബേസ് മെയി നെയിം ആണ് അവിടെള്ളത് അതുകൊണ്ട് ഇനിക്ക് ആ പേര്കളൊന്നും കിട്ട്ണില്ല ഇയ്യെന്താ പാട് എന്താ? എന്ത ഇജ്ജ് ഇവ്ടെ ഡി പോയിരുന്നു എന്തെക്കെ കണ്ടായിരുന്നു ആഗ്രഹക്കെ
ഹലോ ആഗ്രക്കെ എങ്ങനെ ഇണ്ടായിരുന്നു ഓക്കെയായിരുന്നോ?
ഏഹേ ഓക്കെ ആയിരുന്നു ഓക്കെ ആയിരുന്നു ഞ്ഞങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി കൊറേ ഒരുപാട് ഒരു ഒരാഴ്ച ത്തോളം അവിടെ നിന്നു പിന്നെ രണ്ടീസം കഴിഞ്ഞിട്ട് അവിടെന്ന് തന്നെ കാശ്മീര് പോയി
ഓഹ്
അങ്ങനെ ഏഹ് എന്തായാലും അടിച്ചു പൊളിച്ചു പിന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു
ഓഹ് അങ്ങനെ ഞാന് പിന്നെ അതിന് മുന്നേ ഇവടെ പോയിട്ടുണ്ടായിരുന്നു ഊട്ടി ഞാനും അധികം ദൂരങ്ങള് എവിടിയും പോയിട്ടില്ല കാരണം ഞാന് മെയിനായിട്ട് ഇവടെ വർക്കെയ്ത്ട്ട് ഇണ്ടായിരുന്നേ ബാഗ്ലൂരാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇനിക്ക് ലീവ് കൊറവാണ്
ആഹ് ബാംഗ്ലൂരൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ബാംഗ്ലൂര് ഞാൻ വന്ന ഏരിയ ഞാൻ വന്നിരുന്നു ഇപ്പ അടുത്ത് വന്ന്നി ഒരു മാസം മുംമ്പറ്റേ
ഓഹ് ഞാനിപ്പോ ഒരു മൂന്ന് നാല് മാസം മുന്നേ റിസൈൻ ചെയ്ത് എനിക്ക് ഫു ഡ് പോയിസൻ അടിച്ചിട്ട് അപ്പോ ബാംഗ്ലൂരിൽ വർക്ക് ചെയതിട്ട് ഇനിക്ക് ലീവ് കൊറച്ചെ കിട്ട്ണൊള്ളു അധിക ദിവസം കിട്ടൂല ഒരു ദിവസോ രണ്ട് ദിവസേ കിട്ടത്തൊള്ളൂ വീട്ടിലോട്ട് ജസ്റ്റ് വന്നു പോകാല്ലേ മാത്രം അപ്പൊ നമ്മള് ആ പരിമിതിയിൽ ഒതുങ്ങണെ ട്രിപ്പൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നൊള്ളു അത് കൊണ്ട് എനിക്ക് ഓഹ് യാത്ര ഇഷ്ടപ്പെടുന്ന ആളാന്നോ ഞാൻ ഫാമിലിയായിട്ട് അധികം പോവാറ്ണ്ട് ഫ്രണ്ട്സായിട്ട് പോ പോവാറ്ണ്ട് ഞാൻ ഒറ്റക്ക് പോവാറുണ്ട് ഞങ്ങളെ നാട്ടിലാണ് ഈ അട്ടപ്പാടിയെന്ന് അറിയപ്പെട്ട സ്ഥലം അട്ടപ്പാടി എന്ന് കേട്ടിട്ടില്ലേ?
ആഹ് അട്ടപ്പാടി അട്ടപ്പാടി ഏഹ് ഞാൻ വന്ന് വന്ന് കാണും
ആഹ് ഞാന് ആ ഏരിയെ ഞങ്ങളാണെങ്കി ഞാനാണെങ്കി ഞങ്ങള് നാട്ടില് ചെക്കമ്മാരൊക്കെ കൂടി ഞങ്ങള് എല്ലാ സൺഡിയും പോവാറുണ്ട് എല്ലാ ഞായറാഴ്ച്ചയും പോവാറുണ്ട് മെയിനായിട്ടും മഴക്കാലായി കഴിഞ്ഞ പിന്നെ അധികം അവിടെത്തന്നെ ആയിരിക്കും കാരണം കോടകൂട്ണ ടൈമാ അവിടെ ഒരു പത്താം വളവ്ണ്ട് പത്താംവള ഓഹ് അവിടെ ആന തന്നെ ഒള്ളൂ പക്ഷേ നമ്മക്ക് കാണൻ കിട്ടൂല്ല ഫുള്ള് കാട്ടില പക്ഷേ ചൊരത്ത് ഈ ചൊരണ്ടാവില്ലേ നമ്മള് അട്ടപ്പാടി കേറുന്ന ചുരം അവിടെ എപ്പളും മെയിനായിട്ട് എറങ്ങാറുണ്ട് ഈ ആന അത് ഭയങ്കര പ്രശ്നമാണ്
ഉം
നമ്മള് ഈ പിന്നെ മെയിനായിട്ട് പറയുമ്പോ നമ്മള് ഈ ചൊരം കേറി തിരിച്ച് വരുമ്പളാണ് നമുക്ക് അധികം പ്രശ്നം കൂടുക ഈ കോട മൂടി മൂടിയിട്ടെ നമുക്ക് തിരിച്ചെറങ്ങാൻ പറ്റത്തില്ല അതൊക്കെ സത്യം പറഞ്ഞാ അത് എല്ലാർക്കും നെഗറ്റീവായി തോന്നുന്നുവെങ്കിലും എനിക്ക് അതൊരു വൈബായിട്ടാ തോന്നിയേക്ക്ണേ നമുക്കൊരു കണ്ണ് കാണാതെ ചൊരം എറങ്ങുവാ ലേറ്റക്കെ അനക്ക്‌ അങ്ങനെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ?
ആഹ് ബ്രോക്കി ഇത് ഇതുവരെ പോയ ഏരിയെല് ഏറ്റ് സ്ഥലങ്ങളിലിൽ ഏറ്റവും അടിപൊളിയായി തോന്നിയത് എവിടെ?
സത്യം പറഞ്ഞാൽ ഇവിടെ മറ്റേ മൂ മൂന്നാറിലല്ല കൊടേക്കനാലും കൊടേക്കെനാല് ഇല്ലേ അവടെ കാർണം എന്തെന്നാ വെച്ചാ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെളെ കൂടെ പോയതാ നമ്മളൊരു മൂന്ന് ബുള്ളറ്റെടുത്ത് പോയതാ
ആഹ്
അപ്പോ, സത്യം പറഞ്ഞാ നമുക്ക് ഒരു വല്യ പ്ലാ ട്രിപ്പ് വിനോദ യാത്രാന്നെരുതി പോയതൊന്നുല്ല വല്യ ട്രിപ് യിട്ട് കര്തി പോയതൊന്നൊല്ല പക്ഷേ ആഹ് ട്രിപ്പ്‌ ഈ ഫ്രണ്ട്സൊക്കൊക്കെപ്പാടെ ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് രണ്ട് ദിവസ ട്രിപ്പ്‌ ആയിട്ട് പോയതാ പക്ഷേ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പായി മാറി അത്
ആഹ് ഇബ്ബ പറഞ്ഞാരി നമ്മുക്കും കുറേ അനുഭവണ്ടായിനി ഞങ്ങള് ഹ് ഹ് ബ് ഹിമാലയ എട്ത്ത് ഞങ്ങള് രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ കൊറെ പോയിനു ഇങ്ങനെ ഈ കൊടേക്കനാല്, ഊട്ടി അങ്ങനൊരു ഗോവ എങ്ങനെ ബൈക്ക് എട്ത്താണ്ട് കൊർച്ചൊരു ഇന്ത്യന്‌ന്റെ മേൽഭാഗം താഴ്ഭാഗം ഇങ്ങനെ കൊറ് ച്ച് കവെറയ്യ്തിനു അപ്പോ അത് നമ്മള് ഇബടെ കൊടൈക്കനാല് അല്ല അതിന്റെ മുമ്പെല്ല ഊട്ടി പോണ സമയത്ത് ഈ നാടുകാണി ചൊരത്ത് എത്തിയപ്പോ രാത്രി ആയിരുന്നു ഞങ്ങള് പോയത് അപ്പോ ബൈക്കല്ലേ അപ്പം വേറെ യാത്രക്കാരൊന്നും അധികം ഇല്ലാഞ്ഞപ്പോ മുമ്പിലെന്നെ ആന വന്ന് നിന്നപ്പോ കൊറച്ചൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അഹ് പോയപ്പോ ഒരു സംഭവം ഒരു വൈബ് ആയി
നേരെക്കൊ ഒന്നും ചെയ്തില്ലേ ആനാ
ഏഹ്
ആന ഫ്രണ്ടിലോട്ട് വരിന്നില്ലേ സൈഡിൽ മറ്റേ ഇടിക്കാനൊന്നും വരാൻ ചെയ്തില്ലേ തല്ലാനൊന്നും വരാൻ നിന്നില്ലേ ആന ചൗട്ടാനൊന്നും
ഇല്യാ നമ്മള് അതപ്പതന്നെ ഹെഡ് ലാ നമ്മള് വണ്ടിന്റെ ലാമ്പ് ഒക്കെ ഓഫ് ചെയ്ത് ബേക്കോട്ട് എട്ത്താണ്ട് റിവേഴ്സ് എട്ത്ത് താഴത്ത് പോയി കൊർച്ച് ഒരു മക്ബറെയ്ള്ള ഒരു ഏരിയ ഇണ്ട് അവിടെ നിന്ന് നിന്നേന്റെഷം കൊർച്ച കഴിഞ്ഞേന്റെഷം നേരം വെൾക്കാൻ നേരത്താണ് പിന്നെ ബാക്കി നിന്നത്
സത്യം, ഇങ്ങൻത്തെ സ്ഥലത്തൊന്നും നമ്മള് ഒരു പൊ ഒരുപാ ഒരുപാട് അധികം നൈറ്റ് ആയി കയിഞ്ഞാ രാത്രി ആയി കഴിഞ്ഞാ അതിലൂടെ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാ പറ്റത്തില്ല കാര്ണം അയ ആനണ്ടാവും പുലി ആഹ് സത്യം ബൈക്കാണേ തെന്നെ ആനയോ പുലിയോ എന്തേലും ഇണ്ടായി കഴിഞ്ഞാല് ഒര് ക്കലും ആർക്കും പ്രഡി പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കേറി വരും നമ്മള് എന്താണേലിലും എന്ത് യാത്ര ചെയ്യാനേലും അത്രയും സേഫ് ആയിട്ട് പോണം അതാ മെയിനായിട്ട് പറയാള്ളത് ആഹ് പിന്നെ നമ്മുക്കു വേണ്ടി ഫാമിലി വെയ് റ്റാക്ക്ണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ഫാമിലീസ്‌ണ്ട് അതൊക്കെ തിങ്കെയ്തിട്ട് വേണം പോകാന്. ഏത് ട്രിപ്പ് പോവാണെങ്കിലും
ഉം നമ്മുക്ക് കുറെ അറിവുകളൊക്കെ ലഭിക്കലും നമ്മള് ഈ ബുക്ക്ന്ന് കൊറേ പഠിക്ക്ണെകാട്ടും കൂടുതൽ നമ്മള് യാത്രകൾ ചെയ്യുമ്പോഴാണ് ഒക്കെ അയിന്റെ എക്സ്പീരിയൻസും കാര്യൊക്കെ കിട്ടല്
മെയിനായിട്ട് നമ്മള് ഫോൺ നമ്മള് ഈ വ്യൂ റീൽസിലെ കാണുമ്പോ ഓരോ സ്ഥലങ്ങളൊക്കെ കാണ ത്തില്ലേ അവ്ടെ കാണണം അവിടൊക്കെ പോയി കാണണം അവിടെ അവിടെത്തെക്കെ കുറെ കാര്യങ്ങൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ നമ്മള് നേരിട്ടത് എൻജോയ് ചെയുമ്പോ അത് കിട്ടുന്ന ഫീലിംഗ്സും അതും വേറെയാണ്
ഉം ഞങ്ങള് ഒരു ആദ്യം മ്മള് ഇന്ത്യങ്കിലും മുഴുവനായിട്ട് കണ്ടു തീർക്കണം ന്നാണ് ഇന്റെ ഒരു അഭിപ്രായത്തില്
അടുത്ത പ്ലാനെന്തെലും ഉണ്ടോ എവിടെലും ട്രിപ്പ്‌ പോണംന്നോ
ഇങ്ങള് ഏ കുറച്ച് ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ചെറിയൊരു പ്ലാന്ണ്ട് ഒരു മറ്റേ വിയറ്റ്നാംക്ക് ഇങ്ങനെ ഹ് അവിടെ വിസക്കൊക്കെ പക്ക ചീപ്പാണ്
ഓ
ഒക്കെപ്പോ വിയറ്റ്നാംക്ക് ഇപ്പം ടിക്കറ്റ് ടിക്കറ്റ് റേറ്റ് ഒക്കെ ചീപ്പാണ് അപ്പൊ പ്ലാൻണ്ട്
എത്ര പേരില്ല എത്ര പേര്ണ്ടാവും ചെക്കന്മാര്
നമ്മളൊരു ഏട്ട് പത്ത്ള്ണ്ടാവും
ഓ അവിടെ എന്താ മെയിനായിട്ട് കാണാൻ എന്താ വിയറ്റ്നാംമില് ഇതേമായ്രി എന്താ വ്യൂ എന്തൊക്കെ കിട്ടും
ഞമ്മളെ ഈ മറ്റേ ഹോളിവുഡ് സിനിമേൽ കണ്ടാണ്ടൊരു ഏ വെള്ളത്തിലൂടെപോയ്‌ക്കണ്ട് പിന്നെ ഗുഹക്ക് വെരാ അങ്ങനത്തെ കുറെ ഏരിയകളൊക്കെണ്ട് കുറെ ഷൂട്ടിംഗ്സ് ഫ്രൂട്സ് അങ്ങനെ കുറെ
ആഹ് കണ്ടിട്ട്ണ്ട് മനസ്സിലായി എനിക്കും ആഗ്രഹംണ്ട് അങ്ങനത്തെ ക്കൊന്ന് കാണാന് അങ്ങനത്തെ കൊറെ കാര്യങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന് സത്യം പറഞ്ഞ
പ്പൊ അതൊക്കെത്തന്നെ
ആഹ എനിക്കും ഇതുപോലെ ആഗ്രഹങ്ങൾണ്ട് എന്താലും ആഹ് എനിക്ക് ഇന്റെതയ ആഗ്രഹങ്ങള് കുറേ ഉണ്ട് എനിക്ക് മെയിൻ ആയിട്ട് ഇതേപോലെ കാശ്മീര് കാണണ്ണംന്നുണ്ട് എന്തായാലും ഫണ്ട് ഇഷ്യുണ് ഒരു ഇതുവരെ പോയിട്ടില്ല ഒരു ടൈമില് കാറൊക്കെ പോകണംന്ന് കരുതിയിട്ടുണ്ട്
ഫണ്ട്‌ ഇഷ്യൂ വിചാരിച്ച് നമ്മള് പോവാതെന്നാ പിന്നെ പോ നമ്മള് പോവല്ണ്ടാവൂല്ല ഫണ്ട് പേ നമ്മള് ഫണ്ട് കൈക്കില് ഉള്ളത് വെച്ചു പോവാ പിന്നെ ബാക്കിള്ളതൊക്കെ അവിടെ എത്തുമ്പോ നമ്മള് ചെറേ ഈ
ച്ച് കാണണം അങ്ങനത്തെ മെയിന്റിൽ പോണ്ടേ
ല്ോട്ട് പോക്കരാമതി വല്യ കാശൊന്നുല്ല നമ്മുടെ ഈ കാശ്മീർ ഉള്ളോട്ട് ഗ്രാമത്തക്ക് പോകുമ്പോ അടുത്തെ ഗ്രാമത്തിൽള്ള ആൾക്കാരെ പരിചയപ്പെടുമ്പോ ഓലൊക്കെ ഭയങ്കര കാര്യ നമ്മള് സ്നേഹത്തോടെ ഓരോ വീട്ട്ക്കൊക്കെ കൊണ്ടയ്ക്കാണ്ട് ഭക്ഷണും അന്ന് താമസ സൗകര്യം എല്ലോ ചെയ്ത്തരും വെറുതെ ഫ്രീ ആയിട്ട്
ഓഹ്
നമ്മള് പരമാവധി ഈ ടൂറിസ്റ്റെരിയേല് പോവാതെ ഉള്ളോട്ട് പോവാൻ നോക്ക അതാണ് ശരിക്ക് കാശ്മീരിന്റെ ബ്യൂട്ടി അറിയണ്ടെ
ഓഹ് ഞാൻ കാരണം എന്താന്ന് വെച്ചാ അത്ര ദൂരങ്ങള്ക് അങ്ങനണ്ട് സഞ്ചരിച്ചിട്ടില്ല. ആകപ്പാടെ ഈ കൊടക്കനാല്, മൂന്നാറ് മൈസൂര് ആ ഭാഗങ്ങള് ഊട്ടി പിന്നെ നമ്മൾ തമിഴ്നാട്ടില് കുറച്ച് സ്ഥലങ്ങളില്ലേ. എന്തായിരുന്നു? മറ്റേ ഇപ്പൊ ആക്സിഡന്റ് നടന്നില്ലേ, നമ്മളെ കൊറെ ടീച്ചേഴ്സ് മരണപ്പെട്ടില്ലേ.
ആഹ് മറ്റേ ഈ വട്ടവട അങ്ങനത്തേ
അവിടെ അവിടുത്തവടെ ഇണ്ട് പിന്നെ ഒരു സ്ഥലം കൂടി ഇണ്ട് അവിടെ അവിടേം പോയിട്ടുണ്ടായിരുന്നു. അയിന് അധികം ദൂരമായിട്ടേങ്ങണ്ടും പോയിട്ടില്ല. ഇതിലാകെ കവർ ചെയ്ത്കണത് കേരളം മാത്രേ ഉള്ളൂ. കേരളം എല്ലായിടത്തും കവർ ചെയ്ത്ക്ക്‌ണു. പക്ഷെ അതിലപ്പുറം അധികം കവറേയാന്ന് പറഞ്ഞ, ബാംഗ്ലൂര് ആ ഭാഗം മാത്രള്ളൂ തമിഴ്നാട് ഒക്കെ
ബാംഗ്ലൂർ എവിടെ ബൊമസേത്രം ആണോ സ്ഥലം
അല്ല, ഞാനിവിടെ ഒരു അഞ്ചെട്ട് സ്ഥലത്തുണ്ടായിരുന്നു. മറ്റേ ശിവാജി നഗർ അറിയത്തില്ലേ?
ആഹ് ആഹ് മാർക്കറ്റ് ആഹ് ആഹ് ഫുഡ്
അവിടെ ഇണ്ടായിരുന്നു. പിന്നകം എം. ജി ആഹ് അവ്ടെ തന്നെ ശവാജിനഗറിന്ന് എം. ജി റോട്ടിക്ക് വരൂബൊ ഒന്നര കിലോമീറ്ററ് അത്രേയുള്ളു. രണ്ട് കിലോമീറ്ററിന്റടുത്തോ? പിന്നെ ഇവിടെ, കമ്മനാള്ളി അറിയത്തില്ലേ? പിന്നെ കോരമംഗളം പബ്ബിന്റെ ഏരിയ ആഹ് ഭാഗം ഒക്കെ ബാംഗ്ലൂർ ഞാൻ ഒരു നയന്റി പെർസെന്റേജ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും.
സൂ ആണെങ്കിലും ശരി പിന്നെ രാവിലെ ഒരു മോർണിംഗ് പോണ ഒരു സ്ഥലംണ്ട്. നന്ദി ഹിൽസ് നന്ദിനി അല്ല നന്ദി ഹിൽസ് ആഹ് നന്ദി ഹിൽസ്. ഓഹ് ഞാനൊരു നാലഞ്ചട്ടം പോയിട്ടുണ്ട്.
പക്ഷേ അവിടെ ബ്ലോക്കിന്റെ പ്രശ്നാണ് ഭയങ്കര പ്രശ്നം.
ഓഹ്, അവിടെ അവിടെ എല്ലാടത്തും ബ്ലോക്കാ. ആഹ്, പിന്നെ അവിടെ നമ്മള് സ്ഥിരായിട്ട് നിന്ന് കയിഞ്ഞാ പിന്നെ നമക്ക് ശീലായിക്കോളും അതുകൊണ്ട് ബോറടിക്കാത്തൊന്നുമില്ല.
എന്നാ ആയിക്കോട്ടെ ബ്രോ താങ്ക് യു.
ഓക്കെ ബ്രോ ഇന്ന വിളിക്കണ്ട്